ഹ കേൾക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ്
ആഹ ഗുഡ് മോർണിംഗ് എന്തൊക്കെ വിശേഷം?
നല്ല വിശേഷം സുഗായിരിക്കുന്നു
ആടോ ചായക്കായോ?
ഓ രാവിലെ കഴിച്ചു ഇന്ന് ദോശയായിരുന്നു കഴിച്ചു
ആഹ് നേരത്തെ കഴിക്കുവോ?
ഇല്ല ഇന്നു ആ ഹസ്ബൻഡിന് വണ്ടിൽ പോകാനുണ്ടായിരുന്നു അപ്പൊ നേരത്തെ ത്തെ ഫുഡ് ആക്കി, അങ്ങനെ കഴിച്ചു
നേരത്തെ ഫുഡ് ആക്കിയ നേരത്തെ കഴിക്കുംല്ലേ, സാധാരണ എപ്പഴാ ഉണ്ടാക്കാറ്?
എട്ട് മണി ഒമ്പത് മണിയൊക്കെ ആകും മോനുണ്ട് മോന് പോകാൻ അംഗനവാടി പോകുന്നുണ്ട്
ആഹ ആഹ ആഹ
അപ്പം ആഹ് അപ്പത്തേനും
അയ്ശെരി അംഗൻവാടില് എപ്പഴാ പത്തുമണിയൊക്കാവില്ലേ പോവാന്?
പത്തു മണിക്ക്‌ കൊണ്ടാക്കും
അഹ് ശരി എപ്പഴാ തിരിച്ച് വരിക?
മൂന്ന് മണിയാകുമ്പോൾ.
ആഹ, അടുത്തന്നാണൊ അംഗൻവാടി?
ആ, നടക്കാനുള്ള ദൂരേള്ളൂ. അഞ്ച് മിനിറ്റ് നടക്കാൻ. ആ.
ഞങ്ങളവിടക്ക ഭയങ്കര ദൂരാണ്, മോള ഞൻ കൊണ്ടോയാക്കലില്ല. കുറച്ച് ദൂരണ്ട് പോകാന്. രണ്ടു നേരം ഇങ്ങനെ നടക്കണ്ടേ, ആ മടി കാരണം... ച്ചിട്ട് പോവലില്ല, ഉം, മൂന്ന് എന്തെല്ലാം? മൂന്ന് വയസായിട്ടേ ഉള്ളൂ, പക്ഷെ അവക്കിഷ്ട്ടാണ് പോവാനൊക്കെ, ഇതിങ്ങനെ... ഇപ്പ മഴയൊക്കെല്ലെ, എന്ത് മഴയണി പ്പൊ? അവിടെ മഴൊക്കെ ഉണ്ടോ?
ഓ മഴയുണ്ട്ന്ന്, രാവിലെ ചെറുതായിട്ട് മഴ ചാർന്നുണ്ട്.
ആണോ? ആ അപ്പൊ മഴക്കായിട്ട് ഇങ്ങനെ.. പോവാനൊക്കെ മടിച്ചിട്ട് ഞാൻ കൊണ്ടോയ് യാക്കലില്ല. നിങ്ങൾക്ക് അവിടെ അടുത്താണല്ലേ? അടുത്ത് നല്ല സുഖം അതാല്ലോ ല്ലെ
ആഹ് അഞ്ച് മിനിറ്റ് നടക്കാനുള്ള ദൂരേ ഉള്ളൂ
കുട്ടിക്ക് പോകാന്
ആദ്യം ഭയങ്കര കരച്ചിലായിരുന്നു ആഹ് ആദ്യം പോ ഇരിക്കാൻ ഭയങ്കര മടിയായിരുന്നു ഞാൻ രണ്ട് ദിവസം അവന്റെ കൂടെ ഉച്ചക്കിരുന്നു പിന്നെ ഉച്ചവരെ ഇരുന്നു പിന്നെ രണ്ടു ദിവസം ഉ ഉച്ചക്ക് കൂട്ടിക്കൊണ്ട് വന്നു ഇപ്പൊ കൊഴപ്പുല്ല
അങ്ങനെ പോയി രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞാ പിന്നെ അങ്ങനെ ഒരു ശീലമാവും
ആഹ്
അവനെ ആഹ് അതെ അതെ ന്റെ മോന ആദ്യം മോന അങ്ങനെ ആയിരുന്നു, ആഹ ഭയങ്കര കരച്ചിലായിരുന്നു. ഇതേപോലെ ഞാൻ അവിടെ അടക്കളയില് മാറി നിക്കെയായിരുന്നു ചെയ്തത് എന്താ കറി ഉള്ള കറിയുണ്ടെങ്കില് അവിടെത്തന്നെ ഇരിക്കാ എന്നൊക്കെ വിചാരിച്ചിട്ട് പക്ഷെ ഫസ്റ്റ് നല്ല കാര്യച്ചില് കരഞ്ഞാല് അവിടെ ടീച്ചർമാരൊക്കെ പറഞ്ഞപ്പോ അവിടെങ്ങനെ പിടിച്ചി ഇരുന്ന് കുഴപ്പൊന്നും ഇല്ലാതായപ്പോ ഞാൻ ഇങ്ങട് പോന്ന് അന്നൊക്കെ പിന്നെയന്ന് പറഞ്ഞാല് നമ്മുക്ക് ഒരു ഷോർട്ട് വഴിയൊക്കെ ഉണ്ടായിരുന്നു പോവാന് മോൻ പോണ സമയത്ത്ട്ടോ ഇപ്പൊ അതൊക്കെ അടച്ചു. ഇപ്പൊ എല്ലാരും മതില് കെട്ടിയൊപ്പ ഇപ്പൊ നേര റോട്ടിന് പോകണം അതാണ്പ്പൊ മടിച്ചിരിക്കുന്നത്
ആഹ് ആഹ് ലൈസൻസ് ഉണ്ടോ ഡ്രൈവിങ് വണ്ടി
ഇല്ല ഇല്ല വണ്ടി ചെറുതായിട്ട് അങ്ങനെ ഓടിക്കും പക്ഷെ ലൈസൻസ് ഒന്നുല്ല ഇങ്ങൾ ഡ്രൈവ് ചെയ്യോ
ഇല്ല ഞാന് പഠിക്കാൻ പോണം പോയി തോ ലേണേർസ് കഴിഞ്ഞു
അത് ശരി ആഹ് എനിക്ക് ആഗ്രഹക്കണ്ട് പോവാനൊ ക്കെ ആഹ് പക്ഷെ പോവാ ഡ്രൈത് വണ്ടി റോഡിലേക്ക് എടുക്കാനൊക്കെ പേടിയ വേറെ വണ്ടിയൊക്കെ വരുമ്പളെ
ആഹ് അല്ല ഉണ്ടെങ്കി സുഖമായിരുന്നല്ലോ മോനെ ആകാനൊക്കെ
ആഹ് അത് ശരിയാണ് ഞാൻ എപ്പോളും പറയും ഒരു വണ്ടി ഒക്കെ ഉണ്ടെങ്കിലെ നമുക്ക് പഠി ഇണ്ടായ മ ക്ക് വേഗം പഠിക്കാം അല്ല നമ്മള് പഠിച്ചിട്ട് കാര്യമില്ലല്ലോ വണ്ടി ഇല്ലാതെ പഠിച്ചി ന്താ കാര്യം ഇവിടെ ബൈക്കാണ് അപ്പൊ ഞാൻ ഇങ്ങനെ പറയാ ബൈക്ക് കൊടുത്തിട്ട് ഒരു ആക്റ്റീവ ഒക്കെ വാങ്ങിയാണെങ്കില് അമ്മുക്കൊ രു ഉപകാരായിനല്ലെ സ്കൂളിലും മദ്രസയിലൊക്കെ കൊണ്ടേയാക്കാനും ഇങ്ങനെ അങ്കൻവാടിയിലൊക്കെ കൊണ്ടയാക്കാനൊക്കെ പക്ഷെ ഹസ്ബൻഡിന് ആക്റ്റിവ ഇഷ്ട ട്ടല്ല ഹസ്ബൻഡന് ബൈക്കാണ് ഇഷ്ടം അതുകൊണ്ടാണ് അത് കൊടുക്കാത നിക്കണത് പിന്നെ ഞ പഠിച്ചണ്ട് കിട്ടി കഴിഞ്ഞാ പിന്നെ അവമ്മള് ഫുള് അതിമ്മല് ആയി ആകന്ന് വിചാരിച്ചിട്ടുണ്ടാവും
അ എന്റെ ആഹ് ലേണേഴ്സിന് കൊടുത്തു അത് കിട്ടി ഇനി ഇപ്പോം ഇന്ന് മുതല് ഡ്രൈവിംഗ് ക്ലാസ് തുടങ്ങും
അയ്ശെരി ഇന്ന് മുതല് സ്റ്റാർട്ടിംഗ് ആണോ ആഹ് അപ്പൊ അയിന്റെക്കൊരിത് ക്കായിരിക്കല്ലേ ഡ്രൈവിംഗ് സൈക്കിൾ ബാലൻസ് ണ്ടാ ആദ്യം ഓടിക്കോയിരുന്നോ
ഡ്രൈവിംഗ് ഞാന് ഹസ്ബന്റിന്റെ ബൈക്ക്ണ്ട് ബുള്ളറ്റ്ണ്ട് അത് ഓടിയ്ക്കും
ആണോ ബുള്ളറ്റൊക്കെ ഓടിക്കുവല്ലേ ഈ ബുള്ളറ്റൊക്കോടിച്ച് റോട്ടമലൊക്കെ പോകുമ്പോ ഒരു മടിയല്ലേ
ഇൽ ഹസ്ബൻഡ് കൂടെ ഉണ്ടാകും ഒറ്റയ്ക്ക് ഞാൻ പോയിട്ടില്ല ഹസ് ബന്റ് കൂടെ ഇണ്ടാവും
ന്നാലൊരു മറ്റേ ആക്ടിവ ഓടിക്ക്‌ന്ന പോലെല്ലല്ലോ അത് ഒരു മടിണ്ടാവൂലെ ഞാൻ കാണലിണ്ട് പെണ്ണുങ്ങളൊക്കെ ബൈക്കോടിച്ച് പോണത് അപ്പൊങ്ങനെ മടി ഇരിക്കാനൊരു മടിയാവും ഇങ്ങനെ കാണുമ്പോ
ഏഹ് മോനായേ പിന്നെ ഇപ്പൊ ഉം വണ്ടി ഓടിക്കലില്ല
ആണോ അയ്ശേരി
അ അവനേം കൂടെ വെച്ചിട്ട് ഓടിക്കാൻ ഹസ്ബന്റ് സമ്മയിക്കില്ല
ആഹ് അതെ അതാണ് അവർക്ക് പേടി മക്കളേം കൂടെ ഇജാ പൊയ്ക്കൊണ്ടി പറയുന്നോടെയ് മക്കള് ഉള്ളോണ്ട അതാ പറയാ കാരണം ഞമ്മള് ഓടിക്കണത് ഒൽക്കറിയാ ഒരു ദിവസം ഞാന് ന്റെ വീട്ടിൽ വണ്ടി ണ്ട് അപ്പൊ പിന്നെ അവിടുന്ന് ഞാൻ ങ്ങനെ ഓടി ടിക്കലിണ്ട് അവിട പോകുമ്പോ ഓടിക്കും പിന്നെ ഇങ്ങോട്ട് പോരുമ്പോ മറന്നോവും അങ്ങനെ ഒരു ദിവസം ഞാൻ അവിടുന്ന് ന്റെ ഹസ്ബൻഡ് നെ ബാക്കിൽ ഇര്ത്തിച്ചെ കൊ ഭയങ്കര പേട്യാ വണ്ടി ഓടിക്കട്ടെ പറഞ്ഞ അതാ പറയാ ആയിന്നെ ബാക്കിൽ വെച്ച് കൊണ്ടോയത് ഞാ
ഹലോ
അങ്ങനെ ഭയങ്കര താഉച്ചക്കത്തെ ഫുഡ്‌ ഒക്കെ ആയോ
ഇല്ല ആയില്ല ലേറ്റ് ആയിട്ടാവൊള്ളൂ
അയ്ശേരി ഇന്ന് വെള്ളിയായിച്ചയോണ്ട് ന്തേലും സ്പെഷ്യൽ ഒക്കെ ണ്ടോ
അല്ല അങ്ങനെ സ്പെഷ്യലൊന്നുല്ല
ആഹ് ശരിയാണോ
പിന്നെ ഏഹ് പ പണിക്ക് ആളുണ്ട് എടക്കൊരു ചേട്ടം വരും വയല് പണിയൊക്കെയാ അപ്പം ഏഹ് എന്തേലും മീനോ എന്തെലൊക്കെ എന്നും ഉണ്ടാവും
വീട്ടിലാരൊക്കെ ഉള്ളത്
ഹസ്ബൻഡ് ണ്ട് മോനുണ്ട് ഹസ്ബൻഡ്ന്റെ അച്ഛനും അമ്മയും
അയ്ശേരി ആഹ് ആഹ്
ഉം എന്തേലും വർക്ക് ചെയ്യുന്നുണ്ടോ
ഇല്ല ഇല്ല വർക്കൊന്നും ചെയ്യുന്നില്ല ഞാന് ഹൗസ് വൈഫായിട്ട് പോകുന്നു നിങ്ങളെന്തേലും വർക്ക് ചെയ്യുന്നുണ്ടാ
ഇല്ല ചെയ്യുന്നില്ല
അയ്ശേരി ഉം ഏഹ് പിന്നെ അടുത്ത്ങ്ങനെ പാടങ്ങളൊക്കെ ണ്ടോ
ആ ഉണ്ടുണ്ട്
ആഹ് ശരി പാടത്തിന്റെ അടുത്താണോ വീട് പാടത്തിങ്ങനെ ആമ്പല് ആമ്പലൊക്കെ ണ്ടോ ണ്ടാവാറുണ്ടോ
ഏയ് ഇല്ല
അത് ശരി അങ്ങനെ അടുത്ത തോട് വെള്ളംമഴപെയ്താൽഇങ്ങനെവെള്ളം നിക്കുന്ന തോട് അങ്ങനെയൊക്കെ ഉണ്ടോ കായല്
ആഹ്എന്റെ സ്വന്തം വീടിന്റെ താഴേക്കൂടെ കുറച്ച താഴെക്കൂടെ ഒരു തോടുണ്ട് വയലൊക്കെയുണ്ട്
ആണോ? കളിക്കാനൊക്കെ ആഹ
ആഹ് പിള്ളേരൊക്കെ മക്കളൊക്കെള്ളപ്പം കളിക്കാൻ പോവാന്ന് പറഞ്ഞ വള ത്തി പോവാന്നൊക്കെ പറഞ് അങ്ങനെ പോവലുണ്ട്
യാത്ര ചെയ്യുന്നത് അതൊക്കെ ഇഷ്ടണ യാത്രയൊക്കെ ചെയ്യലുണ്ടോ?
ഓഹ് ഇണ്ടണ്ട്
അത്ശരി ലാസ്റ്റ് എവിടെ ഇഷ്ട പോയതിൽ ഇഷ്ടപ്പെട്ട സ്ഥലം എവിടാണ്?
പോയത് ഞങ്ങൾത് ഈ ഇവടെ വ ഞങ്ങള് വയനാട്ടിലാണ് ഇപ്പം വയനാട്ടിൽ ഇഷ്ടം പോലെ
ആഹ് സ്ഥലങ്ങള് ഇണ്ടല്ലോ?
സ്ഥലങ്ങളുണ്ട് അവിടൊക്കെ പോകും കാട് കഴിഞ്ഞ ആഴ്ച ഞാനും ഹസ്ബൻഡും മോനും കൂടെ കാട്ടിന്റെ ഉള്ളിൽ കൂടെ ജസ്റ്റ് അങ്ങ് കുറച്ച് പോയിട്ട് വണ്ടി പോണവരെ പോയി തിരിച്ചു വന്നു
ഉം ഉം അവിടെ ആനൊക്കെ ഇറങ്ങുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലലേ വഴി നാട് ഉം നിങ്ങള താമസിക്കുന്നടെ ആനകളൊക്കെ വരുവോ രാത്രിയൊക്കെ?
ഇല്ല ഇവിടെ അങ്ങനത്തെ കൊഴപ്പ ഇല്ല
അത് ശരി ആഹ് ആപ്പൊ വയനാട് ആയോണ്ട് തേ അവിടെള്ള കുറേ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റുല്ലോ ലേ?
ആഹ് പോവലുണ്ട് ഇടക്ക് പോവലുണ്ട്
റിസോർട്ട ഒക്കെ എടുത്ത് നിക്കലുണ്ടോ അതിന്റൊവശ്യ ഇല്ലല്ലോ ലേ വയനാട് ആയൊണ്ട്
ഇല്ല റിസോർട്ട് അങ്ങനെ എടുത്ത് നിക്കലില്ല
അത് ശരി ഇപ്പൊ എവിടെ തണുപ്പൊക്കെ ഇണ്ടോ കോട മഞ്ഞൊക്കെ
ആഹ് മഞ്ഞ് കോടമഞ്ഞ് അധിക ഇല്ല തണുപ്പുണ്ട് മഴയിണ്ട്
അത് ശരി അവടെ എപ്പോഴും തണുപ്പും മഴൊക്കെ ആയിരിക്കല്ലോ ലേ എപ്പഴും ഒരു തണുപ്പ
ഇപ്പളും ഇപ്പളും ചൂടാണ് ഇപ്പ ഈ ഈ വർഷ ഒക്കെ നല്ല ചൂടാണ് മഴയൊക്കെ കുറവല്ലേ?
ആഹ് അത്ശരി അങ്ങനെ അടെ വെള്ളക്കെ ഇണ്ടാവും
ആഹ് വെള്ളൊക്കെ ഇണ്ട് അങ്ങനെ നമക്ക് ബുദ്ധിമുട്ട്ള്ള രീതിയിലൊന്നും ഇല്ല മഴയാണെങ്കിലും വെയിലാണെങ്കിൽ പോലും
ഉം ഉം
ഒരു നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യത്തിലില്ല
അത് ശരി അങ്ങനെ ചില സ്ഥലത്തൊക്കെ വയനാട് ചെറുതായിട്ട് മഴ പെയ്താൽപോലും ഭയങ്കര മണ്ണിടിച്ചില അങ്ങനെ ഇങ്ങനെയൊക്കെ ഉണ്ടാവല്ലോ ലേ?
ആഹ് അതുണ്ട് മറ്റേ മുണ്ടക്കയ്
ആഹ് ആഹ് അതെ അതെ അവിടെ അടുത്താണോ?
അല്ല ഇവിടന്ന് കൊറേ ദൂരണ്ട്
ആഹ്ശരി ഉം ഞങ്ങളവിടെ ഒരു ദിവസം പോയിണ്ടായിരുന്നു കുറച്ച്മുന്നേ അതൊക്കെ നടന്നതിന് ശേഷം ഭയങ്കര സങ്കടാണ് കാണുമ്പോ വീടുകളും അത് ഇതൊക്കെ അങ്ങോട്ടൊക്കെ. ഇപ്പ കടപ് ത്തി ഇടുന്നുണ്ടോ അന്നിപ്പോ ആ പാലത്തിന്റെ അപ്പുറത്തേക്ക ഒന്ന് കടത്തിവിടല്ലേര്ന്ന് ഇപ്പം കടത്തിടല് ണ്ടോ
ഇപ്പം ഉണ്ടെന്ന് തോന്നുന്നു ഞാന് അങ്ങോട്ട് പോയിട്ടില്ല കുറേ ദൂരണ്ട് പിന്നെ അങ്ങോടെ പോയിട്ടില്ല എവിടെയ ഏതാ ഡിസ്ട്രിക്റ്റ്?
ആണോ അവിടെ അങ്ങണ്ട് പോവാനെന്തോ ഐഡന്റിറ്റി കാഡോ അങ്ങനന്തോ‌ കാട് അവിടെള്ള ആളുകള മാത്ര കണ് ത്തി വിടുള്ളൂ അന്ന് ഞങ്ങള് പോയ സമയത്ത് പാലം കടത്തിട്ടിട്ടില്ല അവിടെള്ള ആളുകൾ എന്തോ ഐ ഡി പ്രൂഫൊക്കെ കാണിച്ചിട്ട് ആണ് കടത്തി വിട്ടിരുന്നേ ഇപ്പൊ അവിടെന്തോ ടൂറിസ് പ്ലേസായിന്നൊക്കെ ന്യൂസിലൊക്കെങ്ങനെ കണ്ട് ടു അയിന്റെപ്പുറം എന്താ ടൂറിസ്റ്റ് പ്ലേസ് ആയി അങ്ങനൊക്കെ കേക്കുന്നുണ്ട് പോവലില്ല അങ്ങട്ട്
ഇല്ല ഞാൻ ഇതുവരെ അങ്ങോട്ട് പോയിട്ടില്ല ഇവിടെന്ന് നോക്കിയാൽ ആ പ്ലേസ് നല്ലാ ഡേ തെലുള്ള പ്പൊ കാണാം
ആണോ.
അത് അതല്ലാതെ പോയിട്ടില്ല ആ പൊട്ടിയാ ആഹ് ഔടെ..
ആഹ് ശരി. അപ്പൊപ്പ സ്കൂളോ അ അവിടെപ്പ അതേ..
എന്താ
ഇന്നാ ഓക്കെ ഞാ വിളിക്കാ.
ഓക്കെ ശരി..